നല്ലതന്നെ ഇങ്ങളെ വർത്താനം എന്തൊക്കെയാ
എന്താ സുഖാണ് കൊഴപ്പൊന്നുല്ല്യ
ഉം ഞാനിപ്പ ഇതൂടെ വെറുതെ ഇരിക്കുന്നു കരണ്ട് പോയി
കറണ്ട് പോയി ആഹ് എന്തെ മഴ പെയ്തോ
ഇല്ല മയൊന്നും പെയ്ദില്ല എന്താറില്ല കറണ്ട് പോയി.
അതെ ആഹ്
ഉം അവിടെ മഴ ഉണ്ടോ?
ഇലയ് ഇവിടെ മഴല്ല പോ ഉം ചാറി ചെറുതായിട്ട് നല്ലോം ചെയ്തിട്ടില്ല. പിന്നെ എന്തൊക്കെയ എന്നിട്ട് മക്കളൊക്കെ?
ഇവിടണ്ട്.
ഉം എന്താ ചെയ്യ്ണെ?
ആഹ് ഓല് കളിക്ക്ണ്ട്.
അഹ് അതെ ആഹ് കളിക്കാണോ ഫുഡൊകെ കഴിച്ചോ?
ആഹ് ഫുഡ് കഴിച്ചു ഞാന് വെശന്നപ്പ നേരത്തെ കഴിച്ചു. ഉം അല്ല അങ്ങനെ ഒന്നുല ഞാൻ ചെലപ്പോ കഴിക്കൂല കഴിക്കും പക്ഷെ ഇന്ന് പെന്തോ വെശന്നു അപ്പ വേഗം കഴിച്ചു.
തന്നെ ആഹ് അയ്ശെരി. ഇല്ല കഴിച്ചിട്ടില്ല കഴിക്കണം. സ്പെഷ്യല് പറയാനൊന്നുല്ല മീന് മീ
ഏഹ് ഉം സ്പെഷ്യലൊക്കെ ഉണ്ടാക്കോ?
ഇണ്ടാകൊയ് അങ്ങനെ ചിലപ്പോ എന്തെലൊക്കായിട്ട് ഇണ്ടാക്കും. ഫുഡ് ഐറ്റംസ് പിന്നെ ഉം റൈസായിട്ടോ എന്തേ ലൊക്കെ ആയിട്ട് ഉണ്ടാക്കും. പിന്നെ ഉം സാഹചര്യത്തിനനുസരിച്ച്ണ്ടാക്കുന്ന റയാ.
ആഹ് രാത്രി ചോറ് തന്നെ ആയിരിക്കല അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ.
ചോറന്നെ അല്ലല്ല രാത്രി ചോറന്നെ വേറൊന്നും കഴിക്കൊന്നുല്ല പിന്നെ മകൾ ഇപ്പോൾ പിന്നെ രാവിലത്തെ ദോഷ എന്തേങ്കിലൊ കെണ്ടെങ്കി ദോഷമാവ്ണ്ടെങ്കി പിന്നെ അങ്ങനെ രാത്രി ദോശ ചു ടുത്താൽ ചിലപ്പോ അങ്ങനെ കഴിക്കും ചിലപ്പോൾ ഉ പിന്നെ അല്ലെങ്കിൽ പിന്നെ ചോറ് തന്നെ. സാധ
ഏഹ് ആഹ് പിന്നെ വേറെ എന്തൊക്കെയ? വൈകുന്നേരം. ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കല് ഞാന് പിന്നെ എന്തെങ്കിലും ചായന്റെ കടികൾ ഉണ്ടാക്കാൻ പറ്റിയ പൊടി. ഇപ്പ രാവിലത്തെ പത്തിരിന്റെ പൊടി ദോശന്റെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടേ അത് ഉണ്ടാക്കും. ഇല്ലെങ്കില് ഓ ചപ്പാത്തി ഇന്നിപ്പോ ചോറ്ന്നെ വെച്ച് കഴിച്ചു വേറൊന്നും ഉണ്ടാക്കിയില്ല.
ചോറല്ല സ്നാക്സ് ഇണ്ടാക്കോ?
സ്നാക്സ് ഒന്നും അങ്ങനെ ഉണ്ട്ണ്ടാ എപ്പോഴെങ്കിലുംക്കെണ്ടാകും അങ്ങനെ സ്ഥിര യിട്ടൊന്നു ഉണ്ടാകില്ല നമ്മളങ്ങനെ വൈകുന്നേം ചായ. കുടിക്കലില്ല.
കുടിക്കൂല ആഹ്
ആഹ് എപ്പോഴെങ്കിലൊക്കെ പുതി വരുമ്പോ എന്തേലും പൊരി ഉണ്ടാക്കും പിന്നെ. ചായണ്ടാക്കി കുടിക്കുവൊള്ളു, അല്ലാണ്ടങ്ങനെ ചായൊന്നും ഇണ്ടാക്കലില്ല.
തന്നെ ആഹ്
ഇങ്ങളെങ്ങനെ വൈകുന്നേരം ചായ നിർബന്ധാ?
എൻ എന്ത്?
ആഹ് എന്തേലൊക്കായിട്ട് ഇണ്ടാക്കും. മക്കൾക്ക് ഇതുപോലെ എന്തേലൊക്കെ വേണം.
ഏഹ്
ഉം ചായ വേണം.
ഏഹ് പിന്നെന്തൊക്ക്യാ?
ഒര്
ഏഹ്
സൊ
ആഹ് ആഹ്
ഇല്ല, കഴിഞ്ഞില്ല. ഇങ്ങൾത് ഡ്രസ്സൊക്കെ ഇട്ത്ത് കയ്ഞ്ഞോ? ഏഹ്, ആയല്ലൊ പെര്ന്നാളൊക്കെ അട്ത്തീല്ലേ
പെര്ന്നാളടുത്തു. ഹസ്ബൻഡ് വര്ന്ണ്ട്, അപ്പൊ പിന്നെ അവര് വന്നാട്ട് എടുക്കാ വിചാരിച്ചിട്ടേനി
ആഹ് അങ്ങനെ
ഉം അതെ.
പിൻ ഏഹ്. പിന്നെ വേറെന്ത മാങ്ങ്യൊക്കെ ഇണ്ടവ്ടെ?
ഓഹ് ഇഷ്ടംമാതിരി ഇണ്ട്.
ഏഹ് ചക്കയോ? ആഹ് മാങ്ങിം ചക്ക്യൊക്കെ ഇഷ്ടംമാതിരിണ്ട് വടെ ഇങ്ങള് ചക്ക്യോണ്ടെന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഇണ്ടാക്കോ?
ചക്കേം കൊണ്ട് സ്പെഷ്യല്ണ്ടാക്കൂല. ചക്കങ്ങനെ പച്ചച്ചക്കേണെങ്കി പച്ച പിന്നെ ചക്കക്കൂട്ടാന് അല്ലെങ്കില്, ചക്കാ പൊരില്ലേ, ചക്കവത്തല് അത് അത് രണ്ടും. പഴുത്തത് കൊണ്ടൊന്നുണ്ടാക്കൂല, പഴുത്തത് പിന്നെ സാധാ കഴിക്കലെന്നെ
ആഹ്
ഉം നീയെന്തേം ഇണ്ടാക്കോ?
ഇല്ല അമ്മള് ചക്ക ഔ പച്ച ചക്കേണെ ഉപ്പേരി വെക്കും. കൂട്ടാന്ണ്ടാക്കൊല്ലോ അത്. പിന്നെ എടക്ക് എപ്പളെങ്കിലും മൂത്ത് പഴുക്കാനായ മറ്റേ എളം മധുരം വന്ന ചക്കണ്ടാവൂലേ അതും പൊരിക്കും, എണ്ണയൊന്ന് വറു
അതും കൊണ്ട് പൊരിക്കൊ?
ആഹ് ചക്ക പ നല്ല പഴുപ്പായതല്ല, മൂത്ത് വര്ന്നത് ചക്കണ്ടല്ലൊ പഴുപ്പിക്കാൻ വക്കുന്നെ, ആഹ് ആ ചക്ക ചെർതാക്കി നേർങ്ങനെ മുറിച്ചിട്ട് പൊരിച്ചെടുക്കും.
എണ്ണേലിട്ടിട്ട്
ഊം
മക്കളൊക്കെ കഴിക്കൊന്ന്ട്ട്, ചക്കക്കൂട്ടാനൊക്കെ വെച്ചാ കഴിക്കോ?
ആഹ് കഴിക്കും. ചക്ക കൂട്ടാ നമ്മള് ചക്കെക്കെ ഇഷ്ടംമാതിരിണ്ട് എന്ന് വെച്ച് ചക്ക കൂട്ടാനൊന്നും എപ്പോളൊന്നുണ്ടാക്കൂല. എപ്പളെങ്കിലും എല്ലാരൊക്കെണ്ടാവുമ്പൊ ഇ ഇണ്ടാക്കും, അപ്പൊ വീര്യം തന്നെല്ലെ.
അതെ അതെ അതെ. ആഹ് എപ്പളുണ്ടാക്ക്യാ ചൂടു അല്ലേ ചെൽ അപ്പോ പറ്റൂലെയ്, ഏഹ് എല്ലായ്പ്പോഴും ഒരേ പോലെ ആവൂലല്ലൊ
ഉം. എപ്പോളെന്കിലും ഒക്കെ എല്ലാരും ഉണ്ടാവുമ്പോ ഒക്കെ ചെറിയ ചക്കടുപ്പി ഉണ്ടാക്കും. അപ്പൊ ഭയങ്കര പേടിയാണ്
ആഹ്, അതന്നെ. അയിന് കുറെ ആൾ വേണം. എന്നാലേ ഉള്ളൂ ട്ടേ പിന്നെ അത് കഴിക്കാന് ഒരു രസള്ളു. ഒറ്റയ്ക്കൊക്ക ആകുമ്പോ പറ്റൂല. ഇവിടെ ഞാന കഴിക്കുള്ളൂ. മക്കളൊന്നും അങ്ങനെ കഴിക്കൂല. ചക്ക കൂട്ടാനൊന്നും കഴിക്കൂല. ച ക്ക പഴുത്ത ചക്ക കഴിക്കുന്നതല്ലാണ്ട്
ആഹ് ആഹ് ഉ
ഞാൻ ആണ്ടു കഴിക്കന്നല്ലാണ്ട്. മാങ്ങ പിന്നെ മാങ്ങ പിന്നെ കഴിക്കൂട്ട. മാങ്ങ തിന്നും ജ്യൂസ് അടിച്ചിട്ടോ അല്ലെങ്കിൽ വെറുതെ കഴിക്കും.
ആഹ്, ഏ എങ്ങനെയ മാമ്പ മാമ്പഴ പുളിശേരി ഉണ്ടാക്കെ ങ്ങള്.
മാമ്പഴ പുളിശേരി ങ്ങള് ഉണ്ടാക്കിട്ടില്ല
ഇല്ല ഞാൻ ഇതുവരെ ഉണ്ടാക്കില്ല. കേട്ടുന്നള്ളൂ, കഴിച്ചിട്ടുംല്ല.
നല്ല രസം, നല്ല ടേസ്റ്റ്ട്ടോ. പിന്നെ എന്റെ വലിയ മോൾക്ക് ഓ എന്റെ വലയമ്മോൾക്ക് നല്ല ഇഷ്ടാ ചോറിന്. പിന്നെ മാം മാങ്ങനെ തോലി കളഞ്ഞിട്ടേ കൊറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഏത് മാങ്ങ എന്നാണ് മാങ്ങെല്ലാം പറ്റും. പക്ഷേ ഏറ്റവും ടേസ്റ്റ് ആ ഒരു ചെറിയ മാങ്ങല്ലേ മറ്റേ പുളി മാങ്ങ. ആഹ് ഞങ്ങള് പുളി മാങ്ങന്ന പറയൽ. ആ മാങ്ങാനെയിട്ട് ഏറ്റവും നല്ലത്ട്ടോ. നല്ല ടേസ്റ്റ് ആണ് അത് ഉണ്ടാക്കി. ആദ്യം തൊലി കളഞ്ഞിട്ട് ഞമ്മളെ മൺചട്ടില്ടാ ന്നിട്ട് കൊറ്ച്ച് വെള്ളും കൊറ്ച്ച് വെള്ളോയ്ച് ട്ട് അത് ങ്ങനെ വേവിക്കും, വെ കൊറ്ച്ച് ഒരു പകുതി വേവ് വരൂലേ തള്ച്ചിട്ട് ആ ടൈമില് ഏഹ് അയ്ക്കൊരു ഏ കൊറ്ച്ച് ശർക്കര പാനി ശർക്കര പാനി ണ്ടാക്കോല്ലോ ശറ് ക്ക ഒര്ക്കിയിട്ട് ആഹ് അതൊഴിക് അത് ഒഴിക്കാ ന്നെട്ട് പിന്നെ അത് അടചെച്ചിട്ട് ഒന്ന് തളപ്പിക്കാ രണ്ട് മൂന്ന് തള തള്ക്ണവരെ അങ്ങനെ ന്ക്കാ, ന്ന്ട്ട് പിന്നെ അയ്ക്ക് കൊറ്ച്ച് നെയ്യും ഉപ്പുട്ടിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് അടച്ച് വെക്കാ പിന്നെ അത് ചെറിയ തീയ്ലങ്ങനെ കെട്ന്ന് വെന്തോളും പിന്നെ അയ്ക്ക് തേങ്ങ തേങ്ങി,, പിന്നെ കൊറ്ച്ച് തൈ തൈരില്ലേ കട്ട തൈര് അതും പിന്നെ മഞ്ഞൾപ്പൊടി മൊളക് പൊടി ഇട്ട്കാണ്ട് നല്ലോം അര്ച്ച്ട്ക്കണം നല്ല പേസ് ച്ച് പോലെ ആക്കിയിട്ട് അര്ച്ച്ട്ത്തിട്ട് ഈ മാങ്ങ വെന്ത് കഴിഞ്ഞാല് അയ്ക്കിടാ ഈ തേങ്ങ അരവ് ന്നിട്ട് അതിനെ മിക്സയ്തിട്ട് പിന്നെ നല്ലോണം തള്പ്പിക്കാ തള്ച്ചിട്ട് ഏഹ് പിന്നെ അയ്ക്ക് കട്ക് ഇറ്ക്കാൻ വേണ്ടിയിട്ട് നെയ്യ്ല്ലേ നെയ്യോയ്ഴിച്ചിട്ട് ചട്ടിയില് നെയ്യ് ഒഴിച്ചിട്ട് അയ്ൽക്ക് കട്ക് ഉലുവ വറ്റൽമുളക് കറിവേപ്പില ഇത് നാലുട്ടിട്ട് കട്കർക്കാ ട്ട് പിന്നെ ഇതികൊയ്ച്ചോട്ക്കാ ന്നെട്ട് വെവിച്ചാ മതി, നല്ല ടേസ്റ്റാ
എപാ നല്ല പൊഴ്പ്പായ മാങ്ങെട്ക്കാ
ആഹ് നല്ല പൊഴ്പ്പ് വാണം ന്നാലോള്ളൂ അയ്ന്റെ ടേസ്റ്റ് ഉം മറ്റേ ആ ചെൻച്ചത്ണ്ടല്ലോ വല്ലാതെ പഴുപ്പാവാതെ അത് പറ്റൂല അതാകുമ്പോ പിന്നെ വെ വെന്തിട്ടാൻ പണിയാ ഇത് നല്ലോം വേകണം അയ്ല് നല്ല മെൽറ്റായിരിക്കണം ന്നാ നല്ല ടെസ്റ്റാ ഉം അയിന്റെ ആ കാ മാങ്ങല്ലേല് അയ്ലാ കറി മാത്രം കൂട്ടി കഴിച്ചാലും വല്ലാണ്ട് കറി പറ്റില്ല ട്ടോ വെള്ളം പോലെ ആവാൻ പറ്റില്ല മ് അങ്ങനെ കട്ടിയിലാക്കണം ടേസ്റ്റ് കിട്ട്ള്ളൂ വെറുതേ ക്കാനെ ടേസ്റ്റാ പിന്നെ ചോറൊന്നും കഴിക്കുവാണെന്നില്ല വെറ്തെ കഴ്ച്ചാലും ആ ടെസ്റ്റാ
ഞാൻ ങ്ങനെ കേക്കല്ണ്ട് പക്ഷെ ഇത് വരെ കഴിച്ചില്ല ണ്ടാക്കിം നോക്കില്ല
വെല്ല്യ കുട്ടിക്ക് ഭയങ്കര ഇഷ്ടാ ഓൾക്ക് മാങ്ങയാണെങ്കിൽ പിന്നെ പ ഴ്ത്തത് പിന്നെ മാമ്പയപ്പുളുശ്ശേരിയാ പഴുത്തത് മറ്റാൾക്കാര് രണ്ടാൾക്കും മാമ്പഴപ്പുൾശ്ശേരി വേണ്ട പഴുത്തത് മതി
ഏ
ഇവൾക്ക് ഒര് മാങ്ങേണെങ്കിലും ഇൻക്ക് മാമ്പഴപുൾശ്ശേരി മതി മ്മാ ന്നറിം
ഏ
അങ്ങൻത്താളാ ഓള് പിന്നെ അതൊന്ന് ട്രൈ ചെയ്തോക്ക്‌ നല്ല ടേസ്റ്റാ മാങ്ങ കിട്ടുമ്പോന്ന് ന്നെ ന്നോ ഇതൊക്കെന്ന് ആഹ് അതേ ഇതൊക്കെന്ന് പറഞ്ഞയ്ഞ്ഞാ പിന്നെ ഈ സമയത്തല്ലേ കിട്ടു ട്ടുള്ളു മാങ്ങ അങ്ങൻത്തെ മാങ്ങ കിട്ടണെങ്കിൽ സീസൺ കഴിഞ്ഞാ പിന്നെ കഴിഞ്ഞല്ലോ പിന്നെ മ്മള് പറഞ്ഞിട്ട് കാര്യല്ല പിന്നെ കടയിന്ന് വാങ്ങി കഴിക്ക്‌ണ ആ മാങ്ങ അതൊന്നും ഇതി ഇത്ര ടേസ്റ്റ് കിട്ടൂല്ല
വെല്ല്യ മാങ്ങകളായിരിക്കുഅല്ലോ
ആഹ് വെല്ല്യ മാങ്ങിമ് പിന്നെ ഉള്ളൊന്നും അത്ര പഴ് പഴ്പ്പില്ല എങ്ങനിം നമ്മളെ സാധാ നോർമല് പിന്നെ മാങ്ങ പോലെ ആവുലല്ലോ അങ്ങനെ ണ്ടാക്കി നോക്കി അതെ അതെ
പിന്നെ ആ പ്പതാ കറണ്ട് വന്നു മ് ങ്ങള് കൃഷിയൊക്കൊ ണ്ടോ അവ്ടെ
കൃഷി ഇല്ല അട്ത്ത് പിന്നെ പാടൊക്കൊണ്ട് പക്ഷെ ഞമ്മളിണ്ടാക്കീട്ടൊന്നുല്ല
ഏ
അത് അഹ് മമ കൂടെ അങ്ങനെ നടക്കാനും വയ്യ മക്കളെ നോക്കലും വീട്ട് വീട്ട് ജോലിയാലും കൃഷിയൊ ചെറുതായിട്ട്ങ്ങനെ മൊളക് അങ്ങനെയൊക്കെ ണ്ടാക്കു ട്ടോ അല്ലാത് അങ്ങട്ട് കൂടുതലായിട്ട് അങ്ങട് ണ്ടാക്കൊന്നുല്ല
ഏ
ഉം മൊളക് അത് പോലെ ചെറിയ വഴുതനങ്ങ ണ്ടല്ലോ പിന്നെ അത് പിന്നെ ഇങ്ങനെ മുരിങ്ങ മ തൊക്കെ പിന്നെ അങ്ങനെ ണ്ടാക്ന്നതാണ് അങ്ങനെ ചെ തക്കാളി അതൊക്കെ ണ്ടാ
തക്കാളിക്കെ ണ്ടാവൽണ്ടോ
തക്കാളി ണ്ടാവല്ണ്ട് ചെല ടൈമില് ഉം ചെലപ്പോ അങ്ങനെ വാടി പോവും ചെയ്യും
ഏ
അങ്ങനെയൊക്കെ യ്യ് ണ്ടാക്കോ പച്ചക്കറിയൊക്കെ ണ്ടാക്കോ
ഞാന് കല്ലാണത്തിന് മുന്നൊക്കെ ങ്ങനെ ഓരോന്ന് ചെയ്യേര്ന്നു പ പ തക്കാളിയൊക്കെ ണ്ടാക്കിട്ട് കൊണ്ട് നടക്കേര്ന്നു പക്ഷെ ഇപ്പൊ അങ്ങനെ
അതേല്ലെ ആഹ് എത്ര മക്കളിണ്ട്
ചെയ്യു ഇക്കാക്ക് ചെയ്യു ആഹ് എല്ലാ ഇണ്ടാവും ചെയ്യും ചെലോർക്കൊക്കെ ഓരോ കൈപ്പുണ്യം ഒക്കപോലുണ്ടല്ലോ വെ വെറുതെ എറിഞ്ഞ പോലുണ്ടാവാന്നൊക്കെ പറയില്ലെ അത്പോലെ വല്യ കാക്ക ഉണ്ടാക്കിയാല് നല്ലോണം ഇണ്ടാവും നല്ല അടിപൊളിയാട്ട് ഇണ്ടാവും ഞമ്മളൊന്നു ഉണ്ടാക്കി അങ്ങനെ ഇണ്ടായി കിട്ടാൻ പ്രയാസ ആഹ് അതെ ആഹ് ന്റെക്കാക്ക ഇപ്രാവിശൊ കൊറേ ചെറിയ പച്ചക്കറിളൊക്കെ ഇണ്ടാക്കി
അതെല്ലെ ആഹ്
ഒക്കെ നല്ല ഇണ്ടാവും ചെയ്തിണ്ടാരുന്നു
ആഹ് അതന്നെ ഓരോ കൈയിന്റെ വകേനത് എന്നാല് ഓക്കെടാ ഞാൻ വിളിക്കാട്ടോ
ആഹ് എന്നാശരി പിന്നെവി പിന്നെവിളിക്ക